ആഹ്, എന്തൊക്കെയുണ്ടെടി വർത്താനൊക്കെ ഓഹ്.
സുഖായിട്ട് പോണ്. പിന്നെയ് എന്താ. ഞാവിൾച്ചത് ഒരു കാര്യം ചോയിക്കാൻ വേണ്ടിട്ടെയ്ന്നു.
നെന്തടി ചോയ്ചോ.
തെരക്കിലാണോ? ബുദ്ധിമുട്ട്ണ്ടോ. സംസാരിക്കാൻ ഞാനേ ഇൻക്ക് നല്ല ആഗ്രഹണ്ട്. സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കാൻ ഡ്രസ്സൊക്കെ. ഷേ പോർത്തു പോയി പഠിക്കാന്ന് പറിണത് കയ്യൂല്ല.
പോസിബ്ളല്ല.
ആഹ്, പോസിബിളല്ല അപ്പോ ഇയ് കൊറേ അടിച്ച് പഠിച്ചില്യേന്യോ അഒക്കെ എങ്ങനെയാണ് വീട്ടിലിരുന്നിട്ട് പഠിച്ചതാ അതോ പൊ ത്ത്
ഞാനും പഠിക്കാൻ പോയതൊന്നല്ല.
ആഹ്, വീട്ടിലിരുന്ന് പഠിച്ചാ.
എടി ഞാന് അടിക്കാൻ സത്യം പർഞ്ഞാ അടിക്കാം പഠിക്കാം പോ
പോയില്ലാ.
ഞാന് ഇന്റെമ്മ അടിക്കേന്നു.
ആഹ്, അങ്ങനെരു ബേഗ്രൗണ്ട്ണ്ട്ല്ലേ. അങ്ങനെരു ബേഗ്രൗണ്ട്ണ്ട്ല്ലേറ്യ ഏഹ്. ഉമ്മ അടിക്കുമ്പോം ഒരു മടിയല്ലേകാരം അമ്മക്ക് അടിക്കാന്.
ഉം മ്മച്ചി അടിച്ച്ണ കാണുമ്പൊ സിംബ്ലാണല്ലോജാർച്ചാണ്ട് പടി ഞാനു അടിച്ചോക്കട്ടെർഞ്ഞാണ്ട്
ആഹ്, അങ്ങനെ ചെയ്തതാ. ആഹ്, ചെലര് പറീണേക്കേയ് ചെലര് പറിണേക്കാ വീട്ടില് ഉമ്മാര് അടിക്കണോലാണെങ്കില് മക്കള് പിന്നെ അഹ് പഠി ക്കൂലാറിണേക്കാ അങ്ങനെ അതോണ്ട് ചോയിച്ചാ ഞാന്.
വടെ മ്മാനെങ്ങനെ ആശ്രയിക്കണ്ടല്ലോ ഇൻകൊന്ന് അട്ച്ചോ. ക്കാലോ ര്ച്ചാണ്ട് ഞാനങ്ങനെ അട് ച്ച് പഠിച്ചാ
ആഹ്, ഉമ്മ നന്നായിട്ട് അടിക്കോ പൊറത്തുക്കൊക്കെ അടിച്ചൊട്ക്കോ?
ഓഹ്, കൊഴപ്പല്ലാ
ഏഹ്.
ങ്ങ ട്ട് മ്മ പഠിപ്പിച്ചന്നതോ അതോ സ്വയം കണ്ടുപഠിച്ചതോ?
ഞാന് കോ കൊറച്ചു മ്മച്ചിനോട് എങ്ങന ചൗട്ടല്ന്നൊക്കെ ചോയിച്ചു പിന്നെ ഇമ്മച്ചി കാണിച്ചന്നു പിന്നെ ഞാനങ്ങനെഒറ്റക്കൊക്കെണ്ട് അടിച്ചോക്കി
അടിച്ചോകില്ലേ ഇൻകിവടെ മെഷീന്ണ്ട് ഞാൻ പഠിച്ചിട്ട് വാങ്ങിയൊന്നല്ല ക്ഷെ ഞാ ഇങ്ങനെ ചവിട്ടിയൊക്കെ നോക്കും കൊറച്ച് വക്കടി ക്കാ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇൻക്കറിയാ പക്ഷേ ഈ ആഹ് അതൊക്കെ ചീയ്യും പക്ഷെ എനിക്ക് ചുരിദാർ അടിക്കാന് അങ്ങൻത്തൊന്നും അറിയില്ല ഉടുപ്പൊക്കെ ഞാൻ അടിച്ച് നോക്കൂട്ടോ പക്ഷെ അതെങ്ങനെ വെച്ചാല് ഇ ൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ അടിച്ചു നോക്കുന്നല്ലാതെ അളവ്ടുക്കെങ്ങനെ ഏഹ് അത്രള്ളൂ ഉടുപ്പൊക്കെ ചെറിയ കുട്ടിയാകിട്ടാ ആഹ്
ഞമ്മള് ചുരിദാർ ഇട്ക്കാ എട്ട് ശീല അതേപോലെ ഒരേപോലെ രണ്ട് മീറ്ററിന്റെ ശീലൊക്കെ നമ്മക്ക് വാണ്ടേരാ
ആഹ് ആഹ്
അപ്പ അത് നാലാ നാല് മടക്കഴിക്കാണ്ട് മടക്ക ങ്ങട്ട് നമ്മളെ ചുരിദാറും രാ രണ്ട് കയ്യുമ്പാടെ ഒരു പൊസിഷനിൽ വെച്ചാണ്ട് മടിക്കിയാണ്ട് ആശീലന്റെ മുകളില് വെക്കാ ആദ്യൊരു ത്തലുമ്പം ആ കൈ കുയീ ഇതൊക്കെ അത് വെച്ചാണ്ട് അതേ അളവില് വെട്ടാ
ആഹ് ആഹ്
അങ്ങനെ അടിച്ചോക്കാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി പുറത്തൊക്കെ കൊന്ന് പ്രൊഫഷണൽ ആയിട്ടൊക്കെ നടിച്ചെന്ന് വെച്ച്ണ്ടെങ്കില് നമ്മളെ കൈ പിന്നെ നെക്കിന്റെ അളവ് കൈ കുയീന്റെ അളവ് ബ്രെസ്റ്റിന്റെ അളവ് ചെസ്റ്റിന്റെ അളവ് അതൊക്കെ ഇങ്ങനെ എടുത്താണ്ട് വേ പേപ്പറില് വരച്ച് നോക്കാ
ആഹ് പി പേപ്പർ ന്നറീമ്പോ ന്യൂസ് പേപ്പറൊക്കെ എടുക്കണ്ടേരോ ന്യൂസ്പേ ആഹ് ന്യൂസ് പേപ്പർ എടുക്കണ്ടേരൂല്ലേ
ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു ആഹ് ഒരു സംഭവണ്ട് എങ്ങനെ വെട്ടണ്ടേന്നില്ലേന്റെ ഒരു
എന്ത് പേപ്പറോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്ക്‌ണില്ലല്ലോ ഹലോ
എൻക്കൊന്നും കേൾക്കില്ലല്ലോ ഹലോ
ആഹ് ഇപ്പൊ ഇപ്പം കേൾക്ക്ണ്ട് ഇതെന്താ ഇടക്കിടക്ക് ഇങ്ങനെ എതായി പോണതാവോ ഇപ്പൊ കേൾക്കുണ്ടോ ആഹ് ഹലോ ഹലോ
കേൾക്കുണ്ടോ
അലോ ഇങ്ങോട്ടൊന്നും കേൾക്കണില്ലല്ലോ ഇടക്ക് ഇങ്ങനെ ചെറുതായിട്ട് കേൾക്കണ്ട്
ആഹ് ഇപ്പളാ എനിക്ക് കേട്ടെ
ആഹ് എന്താണോവോ ചെറിയൊരു ത്രെഡ്ഡ് ആഹ് മറ്റേ ഇപ്പൊ ആ അങ്ങനത്തെരു മെറ്റീരിയൽ ഉണ്ടന്നെല്ലോ പറയണ് അങ്ങനെ വാങ്ങിക്കാ കിട്ടുന്ന അങ്ങനെ
ആഹ് വാങ്ങിക്കാൻ കിട്ടും ബട്ടർ റൗസിന്ന് കിട്ടും
ഏഹ് കിട്ടൂലേ
നട്ട അത് വെച്ചോണ്ട് നമ്മക്ക് വെട്ടി പഠിക്കാം അങ്ങ ഇത്രയാ ഞാൻ എന്റെ ഫ്രണ്ട് വാങ്ങിയത് കണ്ടിട്ടുണ്ട് അപ്പൊ അവളാ പറഞ്ഞത് ഇത് ബട്ടണ റൗസിന്ന് വാങ്ങാന് കിട്ടണന്ന് പറഞ്ഞു
ആഹ് എനിക്ക് കൂടുതൽ പ്രശ്നവിടെന്നറിയോ കഴ്ത്തടിക്കുമ്പോ നമ്മളെ ക്യാൻവാസൊക്കെ വെച്ചടിക്കുമ്പോഴാണൊ കയത്ത് കഴുത്ത് നന്നാവ
ആഹ്
അതെങ്ങനാ ചെയ്യാ അതോ തുണി വച്ചിട്ട് തന്നെ അടിക്കാൻ പറ്റോ
ഹലോ
സാധാകഴുത്ത് ആദ്യം റൗണ്ടില് അടിക്ക
ആഹ്
അത് നമ്മളൊരു ശീല മറിച്ച് വെച്ചണ്ട് അടിക്കണണ്ട്
ആഹ് ആഹ് പിന്നെ അയിന്റെ
അങ്ങോട്ട് അയിന്റെ വക്കിന് അടിക്കുക അല്ലെങ്കിൽ പിന്നെ അത്
ആദ്യം
എവിടെ
അതവിടെ അറ്റാച്ച് ചെയ്ത് വെക്ക് ആഹ് കയത്തിന്റെത് നമ്മൾ അടി നിക്കണത് മറിച്ചടിച്ചിട്ട്
ആഹ് എന്നാ പിന്നെ പേടിക്കനില്ലാ
ആഹ് ആഹ് അങ്ങനെല്ലേ എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ആഹ് എന്നിട്ടമ്മള് അത്യാവശ്യം കുറെേയൊക്കാണ്ട് സെറ്റ് ആയതിന് ശേഷം പുതിയ നമക്കൊക്കെ എട്ത്താമതില്ലേ പിന്നെ ഓപ്പൺന്റവിടെ ശരിയാവൂലേ
കരക്കാരാകുമ്പോ ആഹ് ആഹ് പ്രശ്നുണ്ടല്ലേ
ആഹ് അതുണ്ട്
ഞാനും അങ്ങനെതന്നെന് കൂട്ടി അടിക്കലേന് അവിടെ നമ്മള് ചുരിദാറിന്റൊരു ചതുര
ആഹ് വരും ആഹ് അതെങ്ങനെ വരിയാ ആഹ് ആഹ് അതന്നെ അതെങ്ങനെ വരിയാ
ആഹ് ഇനിക്കുണ്ടായിനി ആഹ് പ്രശ്നം
ഇവിടെ ഞാന് ആഹ് സൈഡ് അടിക്കുമ്പോ ഞാൻ പിന്നെ ഉമ്മ എങ്ങനെയാണ് അത് ചെയ്യല് നോക്കി
അളവെടുത്ത് ആഹ്
അതായത് ഞമ്മള് അവിടെ വക്കടിക്കുമ്പോ ഒരു ചെറിയ കട്ട് കൊടുക്കണം അവിടെ
ആഹ് ആഹ് ആഹ് നമ്മളാ ആഹ് ചതുരത്തിൽ ഉള്ള അവിടെ
കൂട്ട്നോടുത്ത്
ആഹ്
അപ്പൊ അപ്പളാണ് റെഡി ആവാ ഞമ്മള ഇങ്ങനെ കൂട്ടി പിടിച്ചക്കാണ്ട് അടിക്കും ഷേപ്പ് ആക്കും പോലെ
ആഹ് ആഹ് ആഹ് അങ്ങനെ ചെയ്യാ എന്നാൽ അല്ലെ
എടുത്തു എത്തുമ്പോൾ നമ്മളത് നീർത്തി പിടിച്ചക്കാണ്ട് രണ്ടും ഒരേ ലെവലിൽ ഇങ്ങനെ വെക്കുക
എന്നാലും ആഹ് സ്റ്റിച്ച് അയിന്റെ ഇടേക്ക് പോണേ പോകേ
പോവണന്നോ
എന്നാലും ആഹ് സ്റ്റിച്ച് ഉണ്ടല്ലോ ഒപ്പം നിക്കൂ ഒന്ന് ഒരു നൂലിങ്ങനെ ഓപ്പൺന്റെ അതിന്റെ അവിടെങ്ങനെ നിക്കും അങ്ങനെ നിക്കുണ് കാണാ
ഇല്ലല്ല ആഹ് അക്ക് ആഹ് അതിന് ഒരു നേക്ക് ഉണ്ട് ആഹ് നേക്ക് കിട്ടാഞ്ഞിട്ടാ
അത് നമ്മള് പറയണല്ല അത് ചെയ
ചെയ്ത് കണ്ടു പഠിക്കണം അല്ലേ
ഇനി ഞാൻ വരുമ്പോ കാണിചു തരണ്ട് ആഹ് ഇത് നമ്മള് പറഞ്ഞ കത്തൊരു കിട്ടൂല നമ്മള് ചിലതൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ
ചെയത ആഹ് ആഹ് ചെറിയ ഒരു തുണി എടുത്തക്കാണ്ടോ അല്ലെങ്കിൽ പേപ്പർ എടുത്തക്കാണ്ടോ അങ്ങനെ പഠിച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആ ഓപ്പൺ മാത്രം അത്രവിടെ അങ്ങനെ പഠിച്ചു പഠിച്ച് പിന്നെ ചെയ്ത് നോക്കിയാൽ മതി അല്ലെ
ആഹ് ആഹ് അതെ
! ! ! ! ! ! ! ! ! ! അങ്ങനെ എന്തേലും ഒക്കെ കാണിക്കണം ഇനി. അപ്പൊ അതാണ് മെയിൻ പ്രശ്നം വരല് ബാക്കിയൊക്കെ പിന്നിം കൊറൊക്കെ അ പാന്റോക്കെ അടിക്കൂട്ടോ പാന്റൊക്കെ അടിക്കണ് ഒക്കെ കൊഴപ്പല്ലാതെ രീതിക്ക് റെഡി ആകും ഇതൊരു പ്രശ്നാണ്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
ഞാനിങ്ങനെ വിചാരിക്കും ഇതിപ്പോ എന്താണ് ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കും പക്ഷെ പോയി പഠിക്കാൻ എനിക്ക് കഴിയും ഇല്ല അപ്പൊ നമുക്ക് വീട്ടിലിരുന്നന്നെ പഠിക്ക. നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായ മതി അല്ലേ
ആഹ് മതിയെടി ആഗ്രഹം ഉണ്ടായാൽ മതി ആഹ് കൊഴപ്പല്ല ഞമ്മള് കുട്ടിയാക്കും എനിക്കും ഉള്ളതൊക്കെ ഇങ്ങനെ അടിച്ചും ഇപ്പൊയത്തല്ലേ ഷോർട്ട് കുർത്തി കൊഴപ്പല്ല ഉം അത് ഒക്കെ അടിച്ച്ടെണ്ട് ഇങ്ങനെ കട്പ്പീസ് ഒക്കെ കിട്ടുമ്പളേ
ആഹ് അമ്മൾ അടിക്കാൻ പഠിച്ചാൽ തന്നെ ഒരു വിധം ഒക്കെ
അതെ ഏഹ് അതാണ് ഞമ്മക്കും പിന്നെ ഒരു മൂഡ് വരണം അയിമക്ക് ഇന്നാലേ റെഡി ആവുള്ളു
ആഹ് ഇന്റെ മൂത്തച്ചി ഭയങ്കരാണ് ട്ടോ. ഇന്റെ മൂത്തച്ചി നല്ലോണം അടിക്കും ചെറിയ കുട്ടിണ്ട് കുട്ടിനൊക്കെ അവിടെ ഇട്ടിട്ട് നല്ല അങ്ങൻത്തെന് അയിന അങ്ങൻത്തേനൊക്കെ ഭയങ്കര ഗ്രാഫ്റ്റ് അങ്ങൻത്തൊക്കെ നല്ലോം ചെയ്യും അങ്ങനെയാണ്. ചെറിയ കു ആഹ് ഫാഷൻ ഡിസൈനിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഞാൻ പറയും എന്നിട്ട് ഇതിനാ താല്പ ഷീറ്റിൽ ഇങ്ങളെ മുന്നേറണം എന്നൊക്കെ പറയും ഞാനേ. അപ്പം ചെറിയൊരു കുട് ട്ടിണ്ട് അയിനൊക്കെ ഇട്ടിട്ടൊക്കെ റസീനാത്തക്ക അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് കുട്ട്യേളൊക്കെ വെച്ചിട്ട് നമ്മൾ ആ പരിപാടിയൊക്കെ ചെയ്യാ അറിയുമ്പോ ബുദ്ധിമുട്ടല്ലേ ഇത് അങ്ങനെ ചെറിയ കുട്ടികളെയൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണത് റിസ്കല്ലേ പറയുവാ കേക്ണില്ലേ? ഹലോ
എന്തടി എടക്ക് സൗണ്ട്ല്ലല്ലോ
ഇടക്ക് ഇങ്ങനെ പോണ്ടില്ലേ, അത് എന്താണോ ആവും എനിക്ക്. എനിക്കറിയില്ല ഇടക്ക് ഇങ്ങനെ വിളിക്കുമ്പോ എടക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പ അത് എന്താന്ന് എനിക്കറിയില്ല ഇപ്പൊ തൊടങ്ങിതാണ്.
ഇങ്ങനെ കോളെയ്യുമ്പോ പ്രശ്നം വരിന്ണ്ട്
ആഹ്
ഞാൻ പറയാ ചെറിയ കുട്ടികളൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ പണി എടുക്കണെങ്കി അതായത് ഒരു അത്രയും പാഷനായി ള്ളോണ്ടല്ലേന്ന് പറാ
അതന്നെ ഞാനും പഠിച്ചിട്ടിണ്ട് ഫാഷൻ ഡിസൈനിങ് പോയന്ന് ഭയങ്കര കമ്പല്ലേന്യോ ചെറിയ കുട്ടികളിണ്ട് അയിമക്ക് ഇരിക്കാൻ ടൈമിലെ സൂചീം നൂലും ഇടുത്ത് അതുമ്മേക്ക് ചെയ്യാനിരിക്കുമ്പോത്തിന് കേക്കാം അപ്പിട മൂത്രൊഴിച്ചാ നന്നാക്കാൻ നടക്കേണ്ടി വരും
അയ്ന് നല്ല എമൗണ്ടല്ലേ ഫാഷൻ ഡിസൈനിങ് പഠിക്കാ
ഞാന് ഫ്രീകോയ്സിണ്ടായിനി നമ്മടാ കുടുംബശ്രീ വഴി
ആഹ് അങ്ങനെ പോയതാ
ആറ് മാസത്തെ കോഴ്സിന്
അത് നല്ല നന്നായിട്ട് പഠിപ്പിക്കോ
ഓഹ് അറ്വത് പെയിന്റിങ്ങും
ഏഹ്
എന്താ മുപ്പത് വണ്ടി എന്താ സ്റ്റിച്ചിങ്
ഏഹ് ആഹ് അതൊക്കെ പഠിപ്പിക്കൂല്ലേ
ഉം റെക്കോർഡും കാര്യങ്ങളൊക്കെ ഇപ്പഴുവെണ്ട് സൂക്ഷിച്ച് വെച്ചൊ
ഏഹ് അറിയോ ഏഹ് അവക്ക് കിട്ടീല്ലേ കംപ്ലീറ്റാക്കി
കംപ്ലീറ്റായിക്ക്ണ്
ഏഹ് അപ്പൊ കൊറേ ഈ ആര്യ വർക്ക് ആഹ് ഈ ആര്യവർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയോ
ഓഹ് ആര്യ വർക്ക് ഫെദറ് സ്പൈഡറ് അ ഉം ആര്യവർക്കിനൊക്കെ വേറെ ടൈപ്പ് സൂചി അല്ലേ
ആഹ് സ്കാലപ് വർക്കൊക്കെല്ലേ അതൊക്കെ പഠിപ്പിച്ചിണ്ടോ
ഓഹ് ഫസ്റ്റന്നെ പഠിപ്പിക്ക റണ്ണിങ് സാദാ സ്റ്റിച്ച്
ആഹ്
ഉം
ഉം ഇന്നാ ഓക്കെ എന്നാല് ആഹ് എന്നാ എനിക്ക് പറഞ്ഞരേണ്ടിട്ടോ വരുമ്പോ
ആഹ് ഞാ വര്മ്പോ പറഞ്ഞറണ്ട് ശരി എടി
ആഹ്